ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക് ആ ആ ആ ആ ഞാൻ പേടിച്ച് എന്താ കേൾക്കാതെ ചോ അതല്ല ഫുട്ബോൾ മാച്ച് കഴിഞ്ഞിട്ടുണ്ടാവിലല്ലേ
ഇല്ല ഇല്ല ഇല്ല അവിടെ കളി നടന്നുകോണ്ടിരിക്കുന്നതേ ഒള്ളൂ ഇല്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടങ്കില് അതെങ്ങനെയാ പോയെ ന്റെതാ തോന്ന്
ആ അല്ല എന്താ എങ്ങനെ കാണ ഫോണ്‌ ടീവിലോ കാണ അതോ ഫോണിലോ
അല്ലല്ലല്ല ഫോണിലാ കാണന്നെ ടീവിയിലാമ്പോ മറ്റുള്ളവർക്കതൊരു ഇതല്ലേ മഴ അവരൊക്കെ കെടന്നു ഫോണിലാവുമ്പോ ലൈവ് ആയിട്ട് കാണാൻ പറ്റുവല്ലോ
ഞങ്ങള് കൊറെ നോക്കിയത പക്ഷെ ഞങ്ങക്ക് ലൈവ് കിട്ടുന്നേയില്ല
ഇത് കൊറേ നോക്കിട്ട് എങ്ങനെയോ കിട്ടിയതാണ് ഇത് എങ്ങനെ കിട്ടിയെന്ന് ചിരിക്കണ്ട ന്താലും
ഞാനിന്ന് പിന്നെ ഞങ്ങള് പിന്നെ ഇവിടെ അടുത്ത് ഇള്ള അയൽലാസി കുട്ടികളോട് ചോയ്ച്ചപ്പോ അവര് പറഞ്ഞു അത് കഴിഞ്ഞനെ എന്തൊക്ക്യോ ഞങ്ങൾക്കും കിട്ടിയതാണ് ഇവിടെ എന്തൊക്യോ ലിങ്കിലൊക്കെ കേറികേറി
സ്പോർട്സ് ചാനൽ ണ്ടായിന്നത് തിരിച്ചു വെക്കൊ തോന്നി എങ്ങനെയാണോ എന്തോക്കിയത് എനിക്കത് വല്യ വല്യ ധാരണയില്ല അയിനെ പറ്റിയൊന്നും നമ്മളത് ഭാഗത്തോട്ട് നോക്കണില്ലേല്ലോ നമുക്ക് വേറെ എന്തോരം കാര്യങ്ങൾ കെടക്കുന്നു ആ അപ്പൊ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കത് നോ ക്കാൻ സമയം
ആഹ് അല്ല ഇന്നെന്താരുന്നു ഫുഡ്
ഒറക്കമൊക്കെ എപ്പഴാ ഉറങ്ങല്ല ഉറങ്ങുന്ന ഒക്കെ ഏത് ടൈമാകും
ഉറങ്ങണ പോലെ ഇരിക്കും ഇന്ന് വലിയ മോള് പിന്നെപ്പെ നേരത്തെ ഞാ ആഹ് ഇവിടെണ്ട് ആളിപ്പോ പൊറത്തേക്ക് പോയത ബാത്ത്റൂം പോയതാ ആള് എന്താ കുട്ടികള് വലുത് വേഗം ഉറങ്ങും പഠി പഠിപ്പൊക്കെ കഴിഞ്ഞാല് വേഗം ഞാൻ കിടത്തും അങ്ങനെ രാവിലെ സ്കൂളിൽ പോവാലോ പിന്നെ ക്ഷീണം വരും നേരം വഴുകി ഉറങ്ങി പിന്നെ രാവിലെ എണീക്കുമ്പോ ക്ഷീണം വരും
ക്ഷീണം അതാണ് നേരത്തെ ഉറങ്ങിയാല് നേരത്തെ നല്ല നല്ല ഉഷാറോട് കൂടി രാവിലെ എണീക്കാം ണിക്ക
ആ അതുകൊണ്ട് ഞാൻ എട്ട് മണി ആകുമ്പോത്തേന് ആഹ് ഭക്ഷണം കഴിച്ചിട്ട് ഞാന് പഠിക്കാനുള്ളത് നോക്കും ജസ്റ്റ് ഒന്ന് ഉം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഹോം വർക്കുകൾ ഉണ്ടാവും അ അടുത്ത ആഴ്ച ക്കുള്ളതായിരിക്കും കാരണം ടൈം ടേബിൾ അനുസരിച്ച് പക്ഷെ അന്നാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാന്ന് പറയും പക്ഷേ ആഹ് നാല് വയസ്സ് തന്നെ ഉള്ളൂ ആള് ഹൈറ്റൊന്നില്ലാതെ ഒരു ചെറിയ കുഞ്ഞ് കുട്ടിയ
ക്ക പൊക്കം കുറവാന്നോ
ഞാനല്ല ആ ഏട്ടന് കൊറച്ച് ഒരു ഏട്ടന്റെ വീട്ട്കാരൊക്കെ അധികം അധിക അയിററില്ല തീരെ മറ്റേ ഹൈറ്റ് ആഹ് കാടാമ്പുഴ കാടാമ്പുഴ ക്ഷേ കാടാമ്പുഴ അമ്പലത്തിന്റെ അടുത്തന്നെ
ആഹ് ഏ ഏത് ജില്ലയാ ഇല്ലാ
ആഹ് ആഹ് ആഹ് ചെലപ്പോൾ അറിയാണ്ട് ആയപ്പോൾ വലിയ അമ്പലണൊക്കെ അറിയപ്പെടുന്ന അമ്പല അപ്പൊ
ആഹ് ആഹ് അത് ഏത് അത് ഏത് ജില്ലായിട്ട് വരും
മലപ്പുറം ജില്ല മലപ്പു കോട്ടയ്ക്കൽ ഒക്കെ കേട്ടിനോ കോട്ടക്കൽ ആര്യവൈദ്യശാല
ആഹ് ആഹ് ആഹ് അവിടെയാണല്ലേ ത് മലപ്പുറം അപ്പറത്തൊക്കെ വന്നിട്ടുണ്ട് കുറെ വന്നിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ട് പക്ഷേ വന്നിട്ട് ട്ടില്ല നമ്മൾ കേട്ടിട്ടുണ്ട് കൊറെയൊക്കെ ആഹ് നിങ്ങൾ മലപ്പുറം ഞങ്ങള് എന്താണ് കുറ്റിപ്പുറം അത് വഴിയാ മലപ്പുറം ടച്ച് കഴിഞ്ഞ രണ്ടാഴ്ച പിന്നേയും പോയതാണ്
കുറ്റിപ്പുറം അല്ലേ കുറ്റിപ്പുറത്ത് നിന്ന് കൊറച്ച് ബേക്കോട്ട് ആണ് കാടാൻമ്പുഴ ആഹ്
ഓ ആ ഭാഗത്ത് മ്മ നേരെ കോഴിക്കോട് ഇറങ്ങി പിന്നെ നേരെ വയനാട് എത്തി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട ഇങ്ങള്
പിന്നെ എന്താ കോട്ടക്കല് ആര്യവൈദ്യശാലയുടെ എടുത്തായിട്ട് ഞങ്ങളുടെ വീട് വരുന്നത്
ആഹ് ആഹ് അപ്പൊ അവിടൊക്കെ അടുത്താണ് മറ്റേത് വളാഞ്ചേരി അടുത്താണോ അവിടെ
ഓ ഇവിടെ വളാഞ്ചേരി പത്ത് രൂപള്ളു ബസ് സ്റ്റാൻഡ
ആഹ് അപ്പാവന്താണ് പാങ് പാങ്ങ്
ആഹ് ആഹ് ആഹ ആ് അതെതെ അതെ ഇവിടെ അടുത്താണ്
പാങ്ങ് ക്ക അടുത്താണ ഇങ്ങടെ ആഹ് അറിയ ഉണ്ടല്ലോ എ ഒരു ഫ്രണ്ട്ണ്ട് അവിടെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട അവിടെ പാങ്ങില്
അതെ
ആ തൊട്ടടുത്തല്ലേ പാങ്ങൊക്കെ
ആഹ ആഹ
ആ ഏതുവരെ പഠിച്ചപ്പൊ നിങ്ങള്
ഡിഗ്രില്ലേ ഡിഗ്രി ഡിഗ്രി ഫുള്ള് കംപ്ലീറ്റ് അല്ല സെക്കൻഡ് ഇയർ പകുതി എക്സാാം എയ്തില്ല
ഞാന ഫുള്ള് ഫുള്ള് കഴിഞ്ഞിന്ന് പക്ഷെ ഒരു സപ്തി ഉണ്ടായി അപ്പൊ അതിന്േതക്കൂടെ പ്രഗ്നന്റ് ആയി പിന്നെ എയ്തില്ല പിന്നാണ് ഇപ്പഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവ്ന്ണത്
ആന്ന് ഇപ്പ തോന്നണുവോ ഒന്നും വേണ്ട ചിട്ടൊക്കെ മതിയായിരുന്നു എന്നൊക്കെ
ആഹ
എന്താ പറ നമുക്ക് നമ്മുടെ വിധി എപ്പോഴാണ് ആ ക്ക നടക്കും എല്ലാരും പഠിച്ച കൂടെ പഠിച്ച എങ്ങനെ ഓരോ ജോലിക്കൊക്കെ പോകുമ്പളെ ഒ
അ നമ്മുക്ക ഒന്നിനും പഴിയാത്തായി പോയല്ലോ ങ്ങ ഇഷ്ടമായി
അതാണ് പിന്നെ നമ്മൾ തലൽ എഴുതിയക്കണത് എന്താണോ അതെല്ലാം നടക്കുന്നോ അതിനപ്പുറം നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്ക
ഞാനിപ്പോ എന്താ ഇൾ ചെ ചെറുതന്ന് ഏകദേശം റെഡി ആായിട്ട് വേണംന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച വിളിക്കതിന ഞാനിങ്ങനെ വീട്ടിക്കുന്ന ഒരാളെല്ല ഇപ്പ ഈ കുട്ടികളെ തിനു ശാണ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ